ഹലോ എന്തുണ്ട് വിശേഷം
ഹലോ ഹലോ
ഹലോ എന്തുണ്ട് വിശേഷം
സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തുണ്ട് വിശേഷം
സുഖം തന്നെ കഴിച്ചോ
ആഹ് ആഹ് ഭക്ഷണം കഴിച്ചു കഴിച്ചോ
എന്താ സ്പെഷ്യല് കഴിച്ച് കഴിച്ചു
ഇന്ന് ഞാൻ സാമ്പാറുണ്ടാക്കി സാമ്പാറുണ്ടാക്കി മുട്ട ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു അവിടെ എന്താ സ്പെഷ്യല്
ഉം ഇവിടെന്ന് മീൻ കിട്ടിയില്ല അതുകൊണ്ട് ഒഴിച്ച് കറിയും പിന്നെ ഉണക്കമീൻ പപ്പടം അതൊക്കെ
ആഹ് മീനെന്നും വരുന്നതാണോ എങ്ങനെയാ മാർക്കറ്റിൽ പോയി മേടിക്കോ
അല്ല ഇവിടെ ഒരാള് കൊണ്ടുവരും അങ്ങനെ വാങ്ങിയെ പിന്നെ ഇറച്ചി ചിക്കന് ഇറച്ചിയൊക്കെ വാങ്ങാൻ പോവാണേ മാർക്കറ്റിൽ പോകും
ആഹ് മറ്റേതിങ്ങനെ വീടുകളിൽ കൊണ്ടത്തരും അല്ലേ
ആഹ് അതെ അതെ
അപ്പൊ എത്രയ പൈസ കൂടുതലായിരിക്കുവോ അങ്ങനെ കൊണ്ടുവരുന്നതിന് ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസക്കെ വരൂള്ളൂ എല്ലാ ദിവസം വരത്തില്ല
ഇവിടെപ്പം മീന് വിലയ ഭയങ്കര ഇപ്പ അമ്പത് രൂപക്കൊക്കെ പത്ത് മത്തി അങ്ങനെയൊക്കെള്ളൂ അതണ്ട് കൂടുതലും മാർക്കറ്റിൽ പോ ഉം
ആഹ്
കൂടുതലും മാർക്കറ്റിൽ പോയി വാങ്ങുന്നതാണ് ലാഭം ഇവിടാ കൊണ്ടുവരുന്നാണെ നമുക്ക് കൊറച്ചേ കിട്ടെ കൊറച്ചേ കിട്ടത്തുള്ളൂ
പൈസ കൂടുതലായിരിക്കും അല്ലെ ഉം
അതെ അതെ
ഞങ്ങൾക്കും അതെ മാർക്കറ്റിൽ പോകുന്നതാണ് നല്ലത് പക്ഷെ മാർക്കറ്റ് നമ്മുടെ അവിടുന്ന് കുറച്ചങ്ങോട്ടേക്ക് പോകാനുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നതാണ് പിന്നെ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ മേടിച്ചിട്ട് വരും അതിനു വേണ്ടി ഇങ്ങനെ മാർക്കറ്റിൽ പോവാറില്ല
ഉം ചക്കക്കെ കിട്ടാറുണ്ടോ
ആഹ് ചക്കക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം കുറവാണ് പക്ഷെ എന്നാലും ഉണ്ട് അവിടെ എങ്ങനെയാ
ചക്ക ഞങ്ങൾ ക്കിവിടെ വീട്ടിലില്ല പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിന്നൊക്കെ കൊണ്ടുവരും
അങ്ങനെയാണോ
ചക്ക വെച്ച് എന്തൊക്കെ ഉണ്ടാക്കും
ചക്ക വെച്ച് ഞങ്ങള് ചക്ക വറുത്തതുണ്ടാക്കും ചക്ക പപ്പടം ചക്ക ഉ ഉപ്പേരി ഇത ചക്കക്കുരു വെച്ചിട്ട് കറിയുണ്ടാക്കും
ചക്ക കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ചക്ക അപ്പം ആണോ ചക്ക അട പോലെയ
ആഹ് ആഹ്
ചക്ക ആ അതെ ചക്ക അട ആഹ് ചക്ക അങ്ങനെ ഉണ്ടാക്കാറുണ്ട്
ചക്ക കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ
ചക്ക കേക്ക് എനിക്കറിയത്തില്ല ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല അങ്ങനെ ഉണ്ടാക്കോ
ആ ഞാനൊരു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്
എങ്ങനെ യൂട്യൂബ് നോക്കിയാണോ അതോ അറിയുന്നാണോ
അതെ അതെ യൂട്യൂബ് യൂട്യൂബ് നോക്കി എല്ലാം യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്നെ
എന്നിട്ട് നന്നായോ നന്നായി കിട്ടിയോ
ചെലതൊക്കെ നന്നാവും ചെലതൊന്നും നന്നാവൂല പിന്നെ നമ്മള് തന്നെ തിന്നും വേറാർക്കും കൊടുക്കൂല്ല
വേറാർക്കും കൊടുക്കാനില്ലാത്തോണ്ട് നമ്മളന്നെ പരീക്ഷിച്ചല്ലേ ചക്ക കേക്ക് ചക്ക കേക്ക് നന്നായോ
കുഴപ്പില്ല കൊഴപ്പില്ലാതെ കിട്ടി
ആഹ് ഓക്കെ പിന്നെ വേറെ മാങ്ങയോ മാങ്ങയുണ്ടോ
മാങ്ങ ഇവിടുണ്ട് മാങ്ങ ഇവിടുണ്ട് പിന്നെ അച്ചാറൊക്കെ ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കും
ആഹ്
വെളുത്തുള്ളി അച്ചാറൊക്കെ ഇണ്ടാക്കാറുണ്ടോ
വെളുത്തുള്ളി അച്ചാർ ആ വെളുത്തുള്ളിക്കൊക്കെ പിന്നെ നല്ല പൈസ ആയതോണ്ട് പിന്നെ നമ്മളൊക്കെ ആഹ്
പിന്നെ നമ്മള് മെനക്കടാറില്ല വെളുത്തുള്ളി പെളിക്കാൻ പാ അതാ പാടാണ് തെളിച്ചെടുക്കാൻ
പക്ഷെ അത് ഉണ്ടാക്കിയിട്ടുണ്ടങ്കിൽ നല്ല രസമാണ്
ആണ് ആണ് പിന്നെ സ്കൂളിൽ സ്കൂളിലൊക്കെ കിട്ടിയിട്ടില്ലേ ഒരു രൂപയുടെ പാക്കറ്റിലേക്ക് അത് വ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഒരു രുപയുടെ പാക്കറ്റില് വെളുത്തുള്ളിയച്ചാറൊക്കെ ഇല്ലായിരുന്നേ
ആഹ് അതെ പിന്നെ ഇതില്ലേ എന്താ ബീറ്റ്റൂട്ട് അച്ചാർ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടവാ
ആഹ് അത് ഇഷ്ടാണ്
പിന്നെ മാങ്ങാച്ചാർ പിന്നെ വേറെ ഏതാ ബീറ്റ്റൂട്ടുണ്ട് മുളകച്ചാറോ
എല്ലാം തന്നെ ഇണ്ടാക്കൂവോ
ഇല്ല അമ്മ ഉണ്ടാക്കി തരുന്നതാ
ആഹ്
ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നു ഇല്ല
ഓഹ് യൂട്യൂബിലൊക്കെ കേറി ഫുഡ് മുളകച്ചാർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല
എനിക്ക് യൂട്യൂബിൽ കയറുന്നത് എനിക്ക് കുക്കിംങ്ങ് എന്ന് പറയുന്ന ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നും ഇണ്ടാക്കാൻ അറിയില്ല അമ്മ പിന്നെ
ഞാൻ മിക്കതും യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കുന്നെ
എനിക്ക് പിന്നെ അതിനകത്ത് ഒന്നും താല്പര്യമില്ല
ഉം പിന്നെ ഒരു ഫുഡിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മള് ഒത്തിരി വീഡിയോ കണ്ടിട്ട് എല്ലാം കൂടെ മിക്സ്ഡ് ആക്കി നമ്മൾ തന്നെ ഉണ്ടാക്കും ഉം
ആഹ് അങ്ങനെയൊക്കെല്ലേ യൂട്യൂബ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുവിധം എല്ലാം തന്നെ നോക്കി
അതെ അതെ അതെ കുക്കിംഗ് അറിയാത്തവർക്കും ഉണ്ടാക്കി കഴിക്കാം കുക്കിംഗ് ഒക്കെ അറിയാത്തവർക്കും ഉപകാരാ
മ്മ് എനിക്കൊക്കെന്ന് പറഞ്ഞിട്ടുങ്കിൽ കേക്ക്ണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടുള്ള പരിപാടി ആയിരുന്നേ ബാക്കിയൊന്നും ഉണ്ടാക്കിലേല് കേക്ക് ഉണ്ടാകുന്നെ ഒകെ അതൊക്കെ പിന്നെ നമ്മൾ എവിടെ നോക്കി പഠിക്കാനാ യൂട്യൂബ് ഉള്ളതോണ്ട് പിന്നെ യൂട്യൂബ് നോക്കി പഠിക്കും യൂട്യൂബ് നോക്കി ഇങ്ങ
എനിക്ക് കേക്കു ഉണ്ടാക്കാൻ പഠിക്കണേ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ മെനകെടാറില്ല
മെനക്കെടാറില്ല പിന്നെ ഭയങ്കര സാധനങ്ങളൊക്കെ വേണ്ട ഈ സംഭവങ്ങളൊക്കെ മേടിക്കണം അങ്ങ അതെ പിന്നെ പുടിങ്ങ് മാങ്ങയുടെ ജ്യൂസ് മാങ്ങ ജ്യൂസൊക്കെ അടിക്കാ ജ്യൂസ ഒക്കെ അടിക്കാറുണ്ട്ല്ലേ
ആഹ ജ്യൂസൊക്കെ അടിക്കാറുണ്ട് ജ്യൂസ് അടിച്ചു പിന്നെ ഐസ്ക്രീമും കൂടെ ചേർത്ത് പാലൊക്കെ ചേർത്ത് അടിക്കും
ഉം
ഓറിയോ ഷേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ
ഒറിയോ ശൈഖ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ടോ
ആ ഞങ്ങളടെ ഒരു ഗെസ്റ്റ് വന്നപ്പോ ഉണ്ടാക്കിയായിരുന്നു നല്ലയിരുന്നു.
നന്നായിട്ട് കീട്ടിയല്ലേ.
പാല ആ പാലും ഐസ്ക്രീമും ഒക്കെ ചേർത്ത് അടിച്ചിപ്പോ സെറ്റ ആയിരുന്നു എല്ലാർക്കും ഇഷ്ടപ്പെട്ട്
ഇനി നോക്കാ അത് ഓറിയഷക്ക് നോക്ക
യൂട്യൂബിലണ്ട്. അതും ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഉണ്ടാക്കിയത്
ആഹ നമ്മളങ്ങെ ഓരോന്ന് കേൾക്കുമ്പോല്ലേ ഓരോന്ന് പരീക്ഷിക്കാൻ വേണ്ടി
അതെ അതെ അതെ കൂടുതലും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടല്ലോ പിന്നെ ഞാൻ സേവാ ആക്കിടും എല്ലാം എന്നിട്ട് പറ്റുമ്പം സാധനം മേടിച്ചിട്ട് സാധനം മേടിച്ചിട്ട് ഉണ്ടാക്കും.
അതെ
മഴയൊക്കെ ഉണ്ടോ
മഴയാ കുറേ ദിവ സയിട്ടല്ലായിരുന്നു. ഇന്ന് ചെറുതായിന്ന് ചാറുന്നു ഉണ്ടായിരുന്നു.
മ് മ്
അവിടെയോ
ഇവിടെ ഇന്നില്ല രാ ഇന്നലെ ഇണ്ടായിരുന്നു.
ആഹ
ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇടിയൊക്കൊയിരുന്നു. അതെ.
ഉം മഴ പെയ്താ തന്നെ ഒന്ന് അല്ല ആ ചൂടൊക്കെ ഒന്ന് ആ ചൂടൊക്കെ ഒന്ന് കൊറയാൻ വേണ്ടിട്ട. കരണ്ട് പോകുന്നേ ആ. കറണ്ട് പോന്ന മാത്രേ പ്രശ്നം ഉള്ളൂ. അല്ലാ വേറെ പ്രശ്നൊന്നുമല്ല. ആ ചൂടൊന്ന് കുറഞ്ഞു കിട്ടിയാ മതി.
ഉ ഭയങ്കര ചൂടല്ലായിരുന്നു ഈ വട്ടം
ഉം. അതെ
ഞാൻ വിയർത്തു
ഉം.
മഴ പെയ്യുന്ന ഒന്നോർത്താണല്ല ഇല്ലേ ചൂടിനേക്കാട്ടി
ചൂടിനേക്കാട്ടി ഒന്നുടെ കരണ്ട് പോതിരിക്കുകയും ചെയ്യണം. പക്ഷെ ഇവിടെയൊക്ക ഒന്ന് വ മഴണ്ട ഒന്ന് മഴവരുമ്പത്തേന്ന് അപ്പത്തേനും കരണ്ട് എല്ലാം കൂടി പോകും പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പ്രതീക്ഷാ മതി.
അതെ
അങ്ങനെയൊക്കെ. ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. വീട്ടിൽ മാങ്ങാമരവും ഉണ്ട് നമുക്ക്ങ്ങന പേരക്കാ മാങ്ങയാ കൂടുതലായിട്ടുള്ളത്. ആഹ് മറ്റേ സാദാ മാങ്ങയണ്ട് ഈ ചാമ്പങ്ങ ചാമ്പങ്ങ ഉണ്ട്. അത് തറവാട്ടിലോള്ള. നമ്മുടെ വീട്ടിലില്ല. നമ്മുടെ വീട്ടില്ന്ന പേരക്കണ്ട്. പേരക്കെ ഇഷ്ടം പോലെ നമ്മ വീട്ടിൽ ഉണ്ടാവറണ്ട്. ചാമ്പ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നില്ല
ഓഹ് ഓഹ് നമ്മുടെ വീട്ടിൽ ചാമ്പക്കൊന്നുംല്ല. നമ്മടെ വീട്ടിൽ. മാങ്ങ മാത്രമേ ഒള്ളു. പിന്നെ കപ്പയുണ്ട് കപ്പ കൃഷിയുണ്ട്.
ആഹ് ഓക്കെ. പിന്നെ പേരക്കെ കുറെ നട്ട് വെച്ചിട്ടുണ്ട്. പേരക്കനട്ട വെച്ചില്ലേൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങെ ഉണ്ടാവുന്നതാ അതിന്റെ ഓരോ വിത്തി ഇങ്ങെ പൊട്ടി പൊട്ടിങ്ങനെ അതുണ്ടാവുന്നുണ്ട്.. പേരക്കഇഷ്ടം പോലെ ഉണ്ടാവു
ഉം
പക്ഷെ ചാമ്പക എന്ത് ചെയ്തി അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ അതപോലെ തന്നെ കറിവേപ്പിൽ എന്ത് തിട്ട് നട്ടിട്ട് വരില്ല.
അത അതെ അതെ ഞങ്ങളടെ ഇവിടെ എവിടെങ്ങന ബാക്കിയുള്ള വീട്ടിലെല്ലാം പിടിക്കും' നമ്മളെ മാത്രം കുറ്റ പോയെങ്കിൽ അല്ല പുഴു കയറും പെട്ടെന്ന് പുഴു കേറും. കറിവേപ്പില്.
ആഹ് നമ്മുടെ ആ ചാഴ ഇങ്ങനെ വരുന്നു. അതേപോലെ അങ്ങനെയൊക്കെ പിന്നെ പായ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങന ഇഷ്ടംപലെയണ്ട്ഞ്ചാറെണ്ണംങ്ങനെ ഇതുണ്ട് പപ്പായ പപ്പായക്ക് യാതൊരു കുഴപ്പമില്ല പപ്പായ നട്ടില്ലെലും സാധാരണ ഇങ്ങനെ ഉം
വാഴയൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്തതാരണം എല്ലാം ഒടിഞ്ഞ് വീണു
വാഴ ഉണ്ടായിരുന്നു ആഹ് എല്ലാം പോയോ അപവിനിയന്ത ചെയ്യാ നഷ്ടമായി
രണ്ട് മൂന്നാണം ഓടിഞ്ഞു അച്ചാമയണല്ലാം ചെയ്യുന്നത് രണ്ട മൂന്ന് വാഴ കാറ്റടിച്ച് ഓടിഞ്ഞാണ് വീണു
ആണോ അത് ഭയങ്കര നഷ്ടയിലെ ഉം
അതെ അതെ കൊലയും പോയി
അതപ്പോ ഈ പഞ്ചായത്തിലൊക്ക അപേക്ഷ കൊടുക്കണ്ടണ്ട് അന്റെ പൈസ കിട്ടില്ലേ
ആഹ് അപേക്ഷ കൊടുത്തും ചിലപ്പോഴേ കിട്ടതൊള്ളു ആഹ് കഴിഞ്ഞ വട്ടം കൊടുത്തായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഈ വട്ടം കൊടുത്തില്ല
കൊടുത്തില്ല ആഹ് ആഹ്
ഇല്ലല്ല ആഹ്
ഇത് കൊടുക്കാനുള്ള അപേക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ പോകുന്നില്ലല്ലേ പൈസ ഒന്നും കിട്ടിയില്ലെങ്കില്
അതെ പോകും
ഉം അങ്ങനെയൊക്കെ പിന്നെ വേറെ ഏഹ് പിന്നെന്ന് വൈകുന്നേരം ചായക്കെ എന്തണ്ടാക്കിയാ